അഹ് എന്തൊക്കെണ്ട് വിശേഷം
അഹ് കേൾക്കുന്നുണ്ടോ
അഹ് കേൾക്കുന്ണ്ട് എന്റത് കേൾക്കുന്നുണ്ടോ
അഹ് ഫുഡയിച് കെടന് ഇങ്ങളോ കെ ടന്നോ
അഹ് ഞാൻ കെടന് എനക്ക് ഉറക്ക ങ്ങനെ വര്യാരുന്നു അപ്പളാണ് കോള് വന്ന
ആണോ
ഞാൻ ഉറങ്ങി പോണാവോ വിചാരിച്ചു
അഹ് അങ്ങനല്
അല്ലാ എന്തേന് ന്ന് ഭക്ഷണം എൻെര് ന്നു
ഭക്ഷണംസാധാ ഭക്ഷണംതന്നെന്നു പിന്നെ
ഉം കുമ്പളത്തിന്റെ എലകുമ്മളങ്ങലേ ഇലതാളിച്ചതും പിന്നെ സോയാബി വരട്ടിയതും
ഏ സ കുമ്പളങേന്റല താളിക്കോ മത്തന്റെ മത്തന്റെല താളിക്കണേ കേട്ടിട്ടുണ്ട് കുമ്പളങ്ങന്റെല താളിക്കഞ്ഞാ ആദ്യായിട്ടാണ് ട്ടോ കേൾക്കുന്നത് ന്ന
ആഹ് അത് താളിക്കും ഇതിലും ഭേദം ബെല്റ്റണ്
ആണോ
അഹ് അത് മത്തരി പടലങ്ങ അതൊക്കെ നമുക്ക് തളിക്കലോ
താളിക്കൂലേ നമ്മള് മത്തന്റെല മുരിങ്ങേല ഒക്കെണ് താളിക്ക ചീരലതളിക്കൂലല്ലോ ഉപ്പരിക്ക്‌ ള്ള ചീര ചീരന്റലാ
ആ ചീര ചീര ഇതുപോലെതാളിക്കെ ചെയ്യും ഉപ്പേരി വെക്കോം ചെയ്യും
താളിക്കോ ഇന്ന ഞങ്ങളുപ്പേരിയവെക്കല്ലിട്ടോ
താളിക്കും ഞങ്ങള് ചെലപ്പം വരന്ന്വോക്ക അല്ലെങ്കി അങ്ങനെ താളിക്കും
ആഹ് അങ്ങനെയല്ലേ പിന്നെ സോയാബി വര ട്ടിയാതായിരിക്കുലേ ഇൻക്ക് സോയാബി കൂടുതലും ഇഷ്ട വട്ടതിനകാട്ടി പൊരിച്ചതാഷ് ട്ടം പിന്നെ സോയ സോയാബി ഏഹ് എന്താണ് നമ്മള് വരട്ടിയത് ആക്കും ഏഹ് പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ചോറും നല്ല ടേസ്റ്റ്ക്കണ്ട് ഇ എന്നിട്ട് ഇത് രണ്ടും ആഹ്
പിന്നെ കറിയൊക്കെന്നെ വെക്കാ പഷെ ഹസ്ബൻ്റിനിഷ്ടം വരട്ടിയതാണ്
ഇല്ല ഇങ്ങള് കറിഎങ്ങനെയാ സോയിപ്പിയപ്പക്കല്
അത് രാവിലാ രാവി നമ്മള് അപ്പം ചട്നി ഇത്ണ്ടാക്കുല്ലേ പിന്നെ ചപ്പാത്തി അങ്ങനെ അധികകറി വെക്കാമ്മള് ചിക്കവെക്കണ പോലെ
ആഹ് അങ്ങനെ ചിക്കൻകറിയൊക്കെ വെക്ക ആഹ് വെക്കണപോലെ ഇങ്ങനെ കറിവെക്കയിരിക്കു ഞങ്ങള് ഇതേപോൽതന്നെ സോയാബി ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടണ്ട് വെളിച്ചെണ്ണയില ഇട്ട് നല്ല വാ ട്ടിയാണ്ട് നല്ല മുളകുപൊടി ഇതൊക്കെ ഇതാക്കിയാണ്ട് പിന്നെ സോയാബീൻ ഏഹ് എന്താണ് പൊരിക്കും സോയാബീൻ കായം തേച്ചിട്ട് പൊരിച്ചാണ്ട് പിന്നെ പൊരിച്ച സോയാബ്തിലേക്ക് ഇട്ടാണ്ട് ഒക്കെ നമ്മള് ഈ ചെമ്മീന ക്കെവരട്ടൂലെ അമ്മാതിരി വരട്ടിയായിട്ട് ഇണ്ടാക്കലാ അത് ഭയങ്കരഇഷ്ടാ ട്ടാണെ ചോറ്റിക്കായാലും
ഇബടെ മക്കക്ക് ഇഷ്ടന്ന സെയാബി പൊരിച്ചതൊക്കെ ഇഷ്ടാണ്
സോയാബീ പൊരിച്ചത് ഏഹ് കഴിക്കാനെനിക്കും ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഉം എന്താണ് കറിവെച്ചതൊന്നു ഞാനിതുവരെ കൂട്ടിയിട്ടില്ല അതിന്റെ രസറിയാനും വാണ്ടീട്ട്
അതെയാ പക്ഷെ നല്ല ലൂസിലല്ല എന്നാലും രാവിൽത്തെ ചായക്കടിക്കെ ചപ്പാത്തിക്ക് പറ്റും അപ്പത്തേക്ക് അങ്ങനൊക്കെ ഇനിയിപ്പോ അതിലക്കന്നെ കൊറച്ച് തേങ്ങ അരച്ചാലും ടേസ്റ്റ് ഇണ്ടാവേ
തേങ്ങരച്ച ടേസ്റ്റ് ഇണ്ടാവൂലേ ഒന്നില്ലെങ്കിൽ നമ്മക്ക് കറിയക്കി
ആഹ് അങ്ങനെ കൂട്ടാപിന്നെ വേണങ്കി കട്ടി വേണെങ്കില് ഒന്ന് തേങ്ങരച്ചാലും നല്ല ടേസ്റ്റുണ്ടാവും
ആഹ് പിന്നെ ഞങ്ങളൊക്കെ ചപ്പാത്തിക്ക് ഇങ്ങൻത്തെ കറിയൊന്നും ഉണ്ടാക്കുല ഞങ്ങക്ക് ചപ്പാത്തിക്ക് ഉള്ളി വയ ട്ടിയതോ അല്ലെങ്കില് കോയിമുട്ട മറ്റേതാക്കുലേ ചിക്കൂലേ കോഴിമുട്ട ചി ക്കിയതോ അങ്ങനെ എന്തെങ്കിലൊക്കെ മുട്ടറോസ്റ്റോ മുട്ട്റോസ്‌റ്റാണ് കൂടുതലും വേണ്ടിയത്
എനി എനിക്ക് ശെരിക്ക് രാവിൽത്തെഭക്ഷണം ശരിയാവണന്നുണ്ടെങ്കില് എനിക്ക് കറിവാണം കറി ഇണ്ടെങ്കില ഉള്ളു എനിക്ക് ആ ഭക്ഷണം കഴിച്ചു തോന്നണുഅല്ലെങ്കിൽ അങ്ങനെ കറിയില്ലാതിന കഴിച്ചഴിഞ്ഞാല് കൊറച്ചയ്ഞ്ഞ കണനക്ക് വീണ്ടും വെശക്കും
അല്ല ഇങ്ങനെ രാവിലത്തെ രാവിലെ എങ്ങനെ ഉണ്ടാക്കന്ന കറിന്നെ വാണോ അല്ലെങ്കില് തലേന്നമ്മള് ഇണ്ടാക്കില്ലേ മീൻകറിയക്കെ ക്കെ മീനമൊളകിട്ടാണ്ടൊക്കെ കറിവെച്ചാ അങ്ങൻത്തെ കറിയൊക്കെ കൂ ട്ടോ ഈ രാവിൽത്തത്തെ ഭക്ഷണ
ക്ക് ഇന്ന മിക്കന് ഇന്ന ഭഷണമാണെന്നൊന്നുല്ല ഏത് ഭഷണം കയിക്കും ൻ്റെ ഹസ്ബൻ്റതാ അന്റെ വായിക്കൂടെ അല്ലാതുപോം പറയും കാരണം ഇക്കിന്നെ മീൻവണോ എർച്ചി വേണൊന്നൊന്നില സമ്മന്തിയിൽ ഞാൻ ചോറുന്നു
അങ്ങന്നേണ് ല്ലേ
ഹസ്ബൻ്റിനൊക്കെ എർച്ചിമീന് മുട്ട ഇതൊക്കെ വാണം പഷെഎനിക്കൊന്നു ഒന്നുലേലും ഞാചോറുന്നു
ആഹ് ചെല ചെല ആണുങ്ങൾക്കങ്ങനെയാണ് ഏഹ് എല്ലാ തും വേണ്ടിലും എന്താണ് അഞ്ചൂട്ടാന ഇണ്ടായാലാണ് ഭക്ഷണറങ്ങുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനല്ലട്ടോ എന്റെ ഭർത്താവിനങ്ങനൊന്നും വേണ്ടാവിശ്യല്ല പയേത് കൂട്ടെ ഏത് അയ്ന്റെ എന്താ വായിലൂടെ പോകും അങ്ങനേണ്
ആഹ് ഇബടെ ഇന്നെങ്ങനെ പറയാ ചീര ക്കറിയോ അല്ലെങ്കി മുരിങ്ങടെല ഒക്കെ വെച്ചാ പറയൊയ് അതാ തൊടീല്ള്ള എല പൊട്ടിച്ചതല്ലേ അവർ പക്ഷെ അവർക്കിഷ് ഇഷ്ടല്ല അപ്പൊ ഓല് അങ്ങനെ പറയും.
ആഹ് അങ്ങനെ അല്ലേ. ഇവിടെ ഉം എന്റെ ഭർത്താവ് പറയുണ്ട് . ഏഹ് ഇജ്ജ് ഏത് ഉണ്ടാക്കിയാലും വേണ്ടില്ലേ അയിന് ഉപ്പും വേണ്ട പുളിയും വേണ്ട ഒന്നും അറിയില്ല അതോണ്ട്. എനിക്ക് സുഖായിട്ടോ, അങ്ങനെ ആണ് ഉപ്പ് കൂടിയാൽ മാത്രം അറിയും. കൊറഞ്ഞാലൊന്നും വല്ലാണ്ട് അറിയൂല, പിന്നെ എരിവ് കൂടിയാല് അറിയും കൊറെ. കൊറഞ്ഞാല് പ്രശ്നല്ല, എല്ലാ സാധനം കൊറഞ്ഞാൽ പ്രശ്നല്ല കൂടിയാൽ പെട്ടെന്ന് കണ്ട് പിടിക്കും. എന്നാലും പറയൂലട്ടോ, എന്നാലും തിന്നും അതൊരു കണക്കിന് നല്ലതാണ് ചെല വീ ട്ടുകള് വീടുകളിൽ അങ്ങനല്ലല്ലോ, ചെല വീടില് ഉപ്പ് കൂടാന് പറ്റൂല, മൊളക്. കൂടാന് പറ്റൂല കൊറയാൻ പറ്റൂല അങ്ങനൊക്കെയാണല്ലോ, പക്ഷെ അങ്ങനത്തെ ചിട്ടകളില്ല. ആഹ് അങ്ങനത്തെ ചിട്ടകളില്ല ഇവിടെ, ഇവിടെ. എല്ലാർക്കും അല്ലട്ടോ, ഇന്റെ ഭർത്താവിന് മാത്രം. പിന്നെ ഉപ്പ് ഒക്കെ ഒന്ന്. ഏഹ് അതേപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഏഹ് ഉപ്പ് ഒക്കെ നല്ലോണം വേണം മൊളക്. ഇവിടെയും ഇല്ലെങ്കില് പറയ് തന്നെ ചെയ്യും, ഉപ്പില്ല കറി.
ഉം അഥവാ ഹസ്ബൻഡ് കറിയൊക്കെ കൊടുത്ത അത് രസല്ലേ. വെക്കൂല, ഭയങ്കര സിഫതും ഇതാണ്.
ഇവിടെ അങ്ങനൊന്നുല്ല ഏത് കഴിച്ചോളും ഏത്. ഏത് ഇണ്ടാക്കി കൊടുത്താലും അത് തിന്നും, തിന്ന
നീ പറഞ്ഞാണ്.
ആഹ് ഇലക്കറികളാണ് ഞമ്മള് ശരിക്കും കൂട്ടണ്ടേ, നമ്മളെ ശരീരത്തിലെ വി റ്റാമിൻ ഒക്കെ വേണെങ്കില് ഇലക്കറികള് കൂട്ടണം കാൽസ്യം വിറ്റാമിന് ഇതൊക്കെ വേണേ.
ഒക്കെ വേണം പക്ഷെ ഇവര് അതൊന്നും കഴിക്കൂല. എന്റെ ഭർത്താവിന് കാൽസ്യത്തിന്റെ പ്രശ്നമുണ്ട്.
ആഹ് ആഹ് ചീരന്റേത് ഇല്ലേ ഉപ്പേരി വെച്ചാലൊക്കെ നല്ല ര സാണ് എനിക്ക് ഇഷ്ടമാണ് ചീരന്റേത്.
ആഹ് നല്ല രസാണ് പക്ഷെ ഇന്റെ ഇന്റെ. ഇന്ന് ചെയ്തു കൊടുക്കേന്നത് എനിക്കും അച്ഛനും തീരെ ഇഷ്ടവേ ഇല്ല താല്പര്യം ഇല്ല നടക്കൂല. ചെല സമയത്ത് എനിക്ക് ഒന്നും എടുക്കൂല. ചെലപ്പോ തിരിഞ്ഞോക്കേയ്യൂല.
ആഹ് അങ്ങനെ ചെല വീടുകളിലൊക്കെ അങ്ങനെ ആണ്, അവർക്ക് ഇതേപോലെ കോഴി ഇറ ച്ചി അങ്ങനത്തെ കാര്യങ്ങളോട് ഒക്കെയാവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക.
ഇവിടെയുള്ള ആരും.
പിന്നെ ആഹ് അങ്ങനെ അങ്ങനെ ശീലിപ്പിച്ചാൽ പിന്നെ അതെന്നെ ആകും. ഞമ്മളെ കഴിയുന്നതും ഇലക്കറികളും അതേപോലെ തന്നെ പച്ചക്കറികളും. ഒക്കെ കൊടു കൂടുതലും കൊടുക്കാൻ നോക്കുക, ആഹ് അങ്ങനത്തെ ആവുമ്പോൾ നമ്മുടെ ശരീര ത്തിനും കേടുണ്ടാവൂല ഞമ്മക്കും കേട് ഒന്നും ഉണ്ടാവൂല കേടുകളെ. ഉണ്ടാവൂല, അതുല്ല നമ്മളെ നമ്മളെ ശരീരത്തിൽ തന്നെ കൊറെ പോഷകാഹാരങ്ങൾ നമുക്ക്‌. കൊറവുണ്ടാവും കൊറച്ചൊക്കെ അതൊക്കെ.
ഇന്റെ മോള് രാവിലെ ഒരു ഭക്ഷണം പോലും കഴിക്കൂല, അയിനൊന്നും വേണ്ട യാതൊരു വസ് വേണ്ടേ ഭക്ഷണം ഒന്നും തിന്നൂല്ല. വല്ല്യ ബിസ്‌കേറ്റോ ബ്രെഡോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് കഴിക്കും, ചോറ് ഒക്കെ കൊടുത്താൽ അന്ന് . മതി പറയും സാധാരണ ഒരു വയസ്സായ കു കൊറച്ചൊക്കെ കഴിക്കണ്ടതാ കുട്ടി ഒന്നും കഴിക്കൂല ആകൺ മെലിഞ്ഞ്ക്ക്‌ണ്
ആഹ് ന്നാ ഇങ്ങക്ക് ഭക്ഷണം വിശപ്പിന്റെ എന്തെങ്കിലും ആ ലേഹ്യം അങ്ങനെ എന്തെങ്കിലും വാങ്ങി കൊടുത്തൂടെ
പക്ഷെ ഞൻ പറയാ ഞാൻ താഴെ വരുമ്പം ചീത്ത പറയാ ഇങ്ങനെ അവര് ഈ കടയിൽ പോയിട്ട് മുട്ടായി ഇങ്ങനെ മധുരള്ള ഒക്കെ വാങ്ങി കൊടുക്കുമ്പം കുട്ടികൾക്ക് കേടാണേ
ഒരു സാധനണ്ടോ അതേപോലെ തന്നെ ഒരു ലേഹാണ് ഞങ്ങള് ഇവിടെ ഉണ്ടാക്കാറുണ്ട് വിശപ്പന്റെ തടി വെക്കും ചെയ്യും വിശപ്പുണ്ടാവും ചെയ്യും നല്ലോണ്ണം വിശപ്പുണ്ടാവും ബീറ്റ്റൂട്ട് ലേഹം വേണ്ടതിലേഹം ആഹ് അത് ധാന്യങ്ങൾ കുറേ പത്ത് പന്ത്രണ്ട് പതിനഞ്ചോളം ധാന്യങ്ങള് നമ്മള് പൊടിച്ചിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കുന്നതാണ് ഇതേപോലെ തന്നെ ആഹ് ഞങ്ങളെ വീട്ടില് ഉണ്ടാക്കാറുണ്ട് ഇതേപോലെ തന്നെ കുട്ടികള ക്കെ മെലിഞ്ഞ് തിന്നതിന് ശേഷം ഒരുപാട് ഏഹ് തെന്താ തടിയൊക്കെ വെക്ക് ട്ടോ തടിയൊക്കെ വെക്കും ആ ഇപ്പം അഞ്ചു ലോണൊക്കെ കൂടീന്നെ ആദ്യത്തേന കാട്ടിയൊക്കെ വിശപ്പുണ്ടേനും വിശപ്പിന് വേണ്ടിട്ട് ശതാവലി ഉപയോഗിക്കി അതില്
പറയാണ് പിന്നെ ഞാൻ തടി ഇള്ള ആളാണെ ആ ഞാൻ ഇമ്മച്ചിനെ പോലെ തടി ച്ചി ആവാനല്ലെ ഇമ്മച്ചിനെ പോലെ തടി ക്കൊ ള്ളൂ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഭക്ഷണമൊക്കെ മതി
അ അങ്ങനെ പറഞ്ഞിട്ട് കാ ഇല്ല നമ്മക്ക് ഭക്ഷണം നമ്മള് അത്യാവശ്യത്തിന് തടി വേണം ഓഹ് ന ല്ലോണം തടിയില്ലെങ്കിലും വേണ്ടില്ല അത്യാവശ്യത്തിനുള്ള ഒരു തടി വാണം പിന്നെ നമുക്ക് ആരോഗ്യ തടിനെ കാട്ടി നമുക്ക് പ്രാധാന്യം ആരോഗ്യണ് വേണ്ടിയത് ആഹ് ചെലോൽക്ക് ചെലോൽക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും തടി മെലിഞ്ഞിട്ടാണെങ്കിലും നല്ല ആരോഗ്യം ഉണ്ടാവും ചില ചിലോർക്ക് ചെലോൽക്ക് അത് വിചാരിച്ചിട്ടോ ആഹ് ചെലോര് പൊണ്ണത്തെടിയാവും ഉണ്ടാവ പക്ഷെ ഒരു സാ ഉം ഒരു സാധനം പൊന്തിക്കാൻ ഓലെക്കൊണ്ട് കഴിയില്ല മെലിഞ്ഞ ഈ കുട്ടികള് അയിനക്കാട്ടും പൊന്തിക്കും കാരണം എല്ലിനോൽ ക്ക്‌ നല്ല ശക്തി ക്തി ഉണ്ടാവും ഇവർക്ക്തുണ്ടാവില്ല ഇവര് ഫുള്ളും പൊണ്ണ തടി ആവും തടി മാത്രമേ ഉണ്ടാവുള്ളൂ ചെലര് ഭക്ഷണം കഴിക്കാതെ തന്നെ എത്ര തടിക്കുന്നുണ്ട് ഉം നമ്മള് കൊറച്ച് ഭക്ഷണവും കഴിക്കുന്നുണ്ടാവ അപ്പം പക്ഷെ ഭയങ്കര തടിയായിരിക്കുണ്ടാവുക അവര് പെട്ടെന്ന് തടിക്കും അങ്ങനെ ക്കെ എത്ര ആൾക്കാര്ണ്ടാവും അറിയോ
എന്റെ മക്കളും അത്യാവശ്യംതടി ഒക്കെള്ള കുട്ടികള് അയ്നു ഇപ്പൊക്ക ഭക്ഷണം കഴിക്കൂല അവർക്കൊന്നും പറ്റൂല അത് കഴിഞക്ക് മെലിഞ്ഞിട്ട ഉള്ളെ
ആഹ് തടിക്കുന്ന ശരീരല്ല അവരുടെത് അപ്പ പേടിക്കാനില്ല ഈ തടിക്ക് ചില കുട്ടികള് തടിക്കാത്ത ശരീരവും ഉണ്ടാവുക എത്ര എത്ര തിന്നാലും തടിക്കൂല അങ്ങനത്തെ ശരീരയി രിക്കും ഉണ്ടാവുക അങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ ബീറ്റ്റൂട്ട് ലേഹൊക്കെ നല്ലതാണ് കാരണം ആഹ് നമ്മളെ ആവശ്യ പിന്നെല്ല അങ്ങനെ കൊട് ക്കൊന്നുന്നുല്ല ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ വീട്ട്ന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇണ്ടാക്കും അതേപോലെ തന്നെ അങ്ങനെ ഇതാക്കും ഞങ്ങള് ഇതേപോലെ വാങ്ങിയിരുന്നോ
ആണോ
ബീട്ട്റൂട്ടിലാ അപ്പൊ നല്ല പൈസ എഴുന്നൂറ് രൂപയോളം വന്ന അപ്പ പിന്നെ ഞങ്ങളന്നെ ധാന്യങ്ങള് ഞാൻ വിളിക്ക ട്ടൊ ന്നാല്
ആഹ് ശരി